എന്താ വിശേഷം
നല്ല വിശേഷം എന്താ പരിപാടി
സുഖാണോ
ഓ
കേക്ക്ണില്ലേ
ആ ആ ആ ഇപ്പം കേൾക്ക്ണ്ട് ആ പറഞ്ഞോ ഇല്ല ഇല്ലല്ല ഇന്ന് വെയിലാണ്
ഏ ഇവടെ നല്ല മഴേ
ആഹ് അത് ശരി ഇവിടെ നല്ല വെയില് അവ്ട്ന്നൊക്കെ ഡ്രസ്സ്‌കളോക്കെ അൽക്കിയിട്ട് ഇവിടെ കൊട്ന്ന് വെയിലത്തിട്ടോ ഉണങ്ങിക്കിട്ടും അത്ര വെയിൽ
ആഹ് എ ഇന്ന് മഴ പെയ്
അപ്പൊ നല്ല മഴാണ് അവിട ലെ
ഇവടെ നല്ല മയെണ്
ഇല്ലില്ല ഇന്ന് മഴല്ല ഇന്നാ ഞങ്ങൾ ഇതേ ഡ്രസ്സൊക്കെ അലക്കി വെയിലത്ത് ഇട്ടെക്ക്ണ് നല്ല വെയില് സൂപ്പർ വെയില് ആഹ് ചായ കുടി ഒക്കെ കഴിഞ്ഞു
എന്ദേ കടിണ്ടാക്കിന്ന്
ആ പിന്നെ ഇടിയപ്പം ഇടിയപ്പം ന്ന് കേട്ടിട്ടുണ്ടോ
എന്തേർഞ്
നൂൽപുട്ട് നൂൽപുട്ട് ഇഡ്ലി ഇടി ഇടിയപ്പം
ആഹ് ആഹ്
ആഹ് ആഹ്
ഞാൻ പാലപ്പം ഇണ്ടാക്കി
ആ ആ ആഹ്
അരച്ചചാ ഒരു മണിക്കൂർ മതിയല്ലോ
എ എഹ്
നമ്മളെ മിക്സ് ആയ പേക്കറ്റ് ഇണ്ടാവല്ലേ പാലപ്പത്തിന്റെ പൊ
ആ ഉവ്വവ്വവ അത് അത് വൈ വൈന്നാരം കൂട്ടി വെച്ചിട്ടുണ്ടാവുംല്ലേ
അല്ലല്ല രാവിൽ തന്നെ
ആ രാവിലെ കു
ആ രാവിലെ
നിങ്ങള് എങ്ങനത്തെ
ആറ് ആറ് മണിക്ക് ആക്കിയാല് ഏഴ് മണി ഏഴരക്കെ ആവുമ്പോക്ക് നമ്മക്ക് ചുടാ നല്ലോം പൊന്തിവരും
ഉം ഉം ഉം ഉം ഉ നിങ്ങൾ തേങ്ങാപ്പാലില്ലാണോ അത് കൂട്ടി വെക്കാ
ല്ലല്ല ഉയ് ഉയ്ന്ന പ്പല്ല തേങ്ങാ പാലൊന്നും വേണ്ട ഇ തീക്ക് നമ്മള് കൊറച്ച് പഞ്ചസാരിം കൊറച്ച് ഉപ്പും ഇ ടാ ഇന്നട്ട് നമ്മള് ന്താ അരക്ക മിക്സില് കൊറച്ച് തോ നെ വെള്ള ലാപെടും കൊറച്ച് വള്ളത്ത് കലക്കിയാ തി
ആഹ്
നല്ലോ വള്ളം ലൂസായാ പെന്തി രൂല്ല കുറച്ച് തിക്ക് ലായിട്ട് പിന്നെ നമ്മക്ക് മാണങ്കി അയച്ചോട്ക്കാ അഹ് അരച്ചാ ഒര് മണിക്കൂർ ഒന്നര ണി നല്ലോം പൊന്തി ങ്ങട്ട് വരും മ്മളെ പീടെത്തെ പാലപ്പണ്ടല്ലോ
വ്വ് വ്വോ
വെള്ള വെള്ളപ്പം ആ അതാ പർ
ആ ആ ആ ആ ആ ആ ഞങ്ങള ഇവിടെ എങ്ങനെ ന്ന് വെച്ചാല് രാത്രിയില് തേങ്ങാപ്പാല് തേങ്ങാപ്പാലില് കൂട്ടി വെക്കും അപ്പം അതില് വേറൊരു മിക്സ് ചെയ്യാനുള്ളൊരു വേറൊരു പാക്കറ്റ് പൊടിണ്ടാവും അതൊന്ന് കുറുക്കും ചു ചൂടാക്കി ഒന്ന് കുറുക്കും ങ്ങട്ടാ ആ ചൂ ടാറിയേന് ശേഷം ഇതിൽക്ക് മിക്സെയ്ത് അങ്ങനെ അതും കൂടി മിക്സെയ്ത് വെച്ചിട്ട് നേരം വഴുക്കുമ്പോഴ്ക്ക് ചൂടും ഒരാറ് മണിക്കൂർ ന്നാ അയിന് കണക്ക്
ആഹ് ഇത്പിന്നെ ഇത് ഔസ്യല്ല പിന്നെ ങ്ങള് ഉയ്ന്ന് ദോശ ണ്ടാക്കൽണ്ട് വൈന്നാരം അരച്ചക്കണ രാവിലെ ആവുമ്പം നല്ലോ പൊന്തി വരും.
അതെത് അതെ അതേത് ദോശ ഈ ഉഴുന്ന് പൊടി ഉഴുന്നു കൂട്ടിട്ടാ
ആഹ് ഉയ്ന്ന്ണ്ടായാണ്ട്
അത് അപ്പം എങ്ങനെണ് കണക്ക് ഉഴുന്നത്ര
അത് നമ്മള് ആയിന്റെ പകുതി ഉയ്ന്ന് ട്ത്താ മതി ഒര് നാഴി അരിയാണങ്കി അരനാഴിന്റെപൗതി ട്ക്കാ
അരി എത്ര ട്ക്കും അരി
അരിയോ അരി നമ്മൾ രണ്ട് നാഴിയാണെങ്കി ഒര് നാഴി ഉയന്ന് ട്ക്കണ്ണം ഒരു നാഴിന്റെ ടുത്തെ നല്ലോ ഉയുന്ന് വാണെങ്കി അയിന്റെ കുറച്ച് കൂടാ പിന്നെ കൊറച്ച് ഉലവിടാ കൊറച്ച് ചൊറ്ടാ
ഉ ഉഴുന്ന് മുൻ തൂക്കം വേണോ?
ആഹ് ഉയുന്ന് തോനെ ഇടേണ്ട.. അരി നായി ആണെങ്കി ഈ അരറക്കു ഉയുന്നു അയിന്റെ പൗതി
ആ ആ ആ ആ ഓക്കെ ഓക്കെ ആ ആ ആ എ ചോറും കൂട്ടും മതില്ലേ ആഹ്..
ആ ആ അരക്കു അരക്കുമ്പോ ചോറ് കൂട്ടിയാ മതി.. അരക്കുമ്പ കൂട്ടിയാ മതി. അരിന് ഇപ്പ എന്താ ആ ദോശ കൊറച്ച് ഭാഗം ഇങ്ങനെ കയിലോട് ഇങ്ങനെ
അ അ എപ്പ കൂട്ടിയാ മതി എന്ത് കൂട്ടിയാ മതിന്ന്
ങ്ങനെ
പിടുത്താം കിട്ടീലാട്ടാ എന്തു ലാസ്റ്റ് കൂട്ടിയമയിന്നുറഞ്ഞേ? ചോറ് ആ അതെ
കൊറച്ച് ആഹ കൊറച്ചൂടി
ഉലുവൊക്കെ വെള്ളത്തിലിട്ട് വെക്കുമ്പ സമയത്ത് ഉലുവിം വെള്ളത്തിലട്ടക്കല്ലേ
മഴയുണ്ടോ?
ആ ഉവ്വ അത് ഒരു നാല് മൂന്നാല് മണി
ഉം ആഹ്. ആ. എന്നട്ട് എട്ട് പത്തണ്ണോകിട കുഴപ്പൊന്നില്ല തോനെ അയിനനുസരിച് കുറച്ച് കൂടുതലിടാ തോനെ
അപ്പൊആ കയ്പ്പ് വെള്ളക്കൊ പോവു വെള്ളത്തിലിട്ട് വരുമ്പല്ലേ?
ആഹ കയ്പ്പ്ണ്ടാവുലാ അഹ്‌ നല്ലൊരു മയം കിട്ടാനേ നല്ല ഞാൻ വാരിട്ക്കും ഉം അത്ണ്ടാക്കലണ്ട് പാലപ്പണ്ടാക്കലണ്ട്, നൂൽ പുട്ട്ണ്ടാക്കും, പത്തിരിണ്ടാക്കും, പൊരിച്ചത്തിരിണ്ടാക്കും. ദോശേം ഓട്ടടിം ക്കെ രസാനല്ലേ
പൊരിച്ചത്തിരി
ആ
പീഡിലൊക്കെ തിരി തിരി വെറുത്താനെ നമ്മൾ താ
ല്ലെ ഞങ്ങളിവ്ടെ റൊട്ടിന്ന പറയാ ആ അത് പിന്നങ്ങനെണ്ടാക്ക?
ബ്രെഡ്
അല്ലേ?
ല്ലാ ഇത് നമ്മള് ആ സാദാ അരി വാട്ടൂലെ പതിരിക്ക്
സാധാ പത്തിരിക്ക് പൊടി വാറ്റ് ട്ടുലേ
അഹ്
ആഹ് അങ്ങനെ വാട്ടിട്ട് അയ്ക്ക് ഞമ്മള്
ആഹ്
ആ
ആഹ്... വാട്ടും
യി അത് ക്കാവാ
ക്ലിയറ് പോണ്
മാറ്റി ട്ത്ത്ട്ട് അയിക്ക് കൊർച്ച് നല്ല ചീരകം അതീ എള്ള് ല്ലേ എള്ള് എള്ളായാലും പറ്റും ത്ത് ട്ടാവാ ഇങ്ങട്ടാ ണ്ട് വാ ട്ടാ ഇങ്ങട്ടല്ലോം കൊഴക്കാ ഇങ്ങട്ട് റൗണ്ട് റൗണ്ടായി കാണ്ട് പര ർച്ച് അമർത്തീട്ട് അപ്പോ ഇഞ്ഞ് വട്ടല്ലേ തൂക്കം
ആ
പാത്ര
ക്കെ
കപ്പോ ണ്ടെങ്കി ഐമണ്ട് അമർത്തിയാ ഔണ്ട് ട്ട് വരും പത്തിരി നാട്ടിലെ കൂടും വായിലിട്ട് പോയിച്ചാ വയലൊക്കെ മാറ്റും ഏതായാലും മതി വടത്തേ മുറിച്ചരും ആ നമ്മുടെ ആ
അ എന്നിട്ട് വെളിച്ചെണ്ണയില് മരിച്ചെടുക്ക
ആഹ്
ഏ അത് അധികം വെളിച്ചണ്ണം ഒഴിച്ച്ട്ട് തന്നെയാണോ നമ്മ പൂര്യാക്കെ പൊരിക്കണ പോലെ തന്നെ
ആഹ് അതേ പോലെ അതേ തന്നെ നല്ലോം വെളിച്ചെണ്ണ ഒഴിച്ച്
അത് ഇത് പെരട്ടി കൊടുത്താൻ പോരാ അല്ലെ
ഏഹ് ഏ എ
വെറുതെൊന്നും പരറ്റി കൊടുക്കല്ല
അല്ലല്ല നമ്മള് പൂരി പൊരുച്ചും പോലെ പൊരിച്ചിരിക്കലാ
ആഹ് അങ്ങനെ പൊരിച്ചെടുക്കണല്ലേ ആ അ യ്ല് തേങ്ങോട്ടുമോ
തേങ്ങ ട് ഞോൻക്ക് ഇടാം തേങ്ങട്ട ഒന്ന് രസണ്ടാവും
ആഹ് സംഭവത്തില് ഞങ്ങള് ഇവിടെ ഇതിനെ പറയാ റൊട്ടിന്നാണിട്ടാ
റൊട്ടി പറയാ
ആഹ് ആഹ് ആഹ് ആഹ് ഞാൻ ചോദിച്ചത് രാവിലെ അല്ലല്ല ബ്രെഡ്ല്ല ബ്രെഡിനല്ല ബ്രെഡിനെ ബ്രെഡ്ന്ന് തന്നെ ഇത് റൊട്ടിന്ന് പറയും ഞങ്ങളിവിടെ ഉം ഈ വട്ടത്തില് ചെറിയ പത്തിരി കന കന കനപ്പത്തിരി പോലെ ഇത്തിരി കട്ടിയിലുള്ള പത്തിരിയാക്കിട്ട് കട്ടിയിലുള്ളൊരു പത്തിരി തിരി കന പൊക്കത്തിലല്ലേ ഹൈറ്റില് ഒരു കുഞ്ഞി കുഞ്ഞി ആ ആഹ് നല്ല റൗണ്ടിലാക്കിയിട്ട്
ആ അങ്ങനെ കൊച്ചൊരു ക
ഞാൻ വീ ചാരിച്ചിക്കണത് മൊരിച്ചെടുക്കണത് മൊ ഭൂരി പൊരിക്കണ പോലെ വെളിച്ചെണ വേണ്ട വെറുതെ പരറ്റി കൊടുത്തിട്ട് മറിച്ചം തിരിച്ചിട്ട് മൊരിച്ചെടുക്കണ
അല്ല ആ അത് ഞാൻ പറഞ്ഞ് കട്ടിപ്പത്തിരി ആ വല്ല്യ തട്ട് ലാക്കാണ്ട് ഒന്നായിട്ട് ഉള്ളാക്കി ഒരു പരത്തിയാ കൊറച്ച് ഓയലായിക്കാട്ട് അങ്ങനെ മറിച്ച് തിരിച്ച് വിട്ടിട്ടില്ല അതല്ലെ ങ്ങള് പറഞ്ഞത്
ആഹ് ഉവ്വ് ഉവ്വ്
ആഹ് അത് വേറെണ്ട് അത് കട്ടിപ്പത്തിരിയാണ് ഞങ്ങളവിടക്കെ മറ്റേ പൊരിച്ചത്തിരി മറ്റേ നെയ്പത്തിരി സാധാ
അതിനെ ഈപ്പ പറഞ്ഞതിനെ ഒന്നും കൂടിയും ചെറുതാക്കിട്ട് ഹൈറ്റില് ഉം വെളിച്ചെണ്ണയില് മൊരീച്ചെടുക്കും അങ്ങനെയണല്ലേ ആഹ് ചെയ്തോക്കണത് അയ് ഹോട്ടലീന്നൊക്കെ വാങ്ങാറുണ്ട് ഞങ്ങള് ണ്ടാക്ക ഞാൻ ഉണ്ടാക്കിയിട്ടില്ലാട്ടത്
ആഹ് ജ് ഭക്ഷണോകെ ഉണ്ടാക്കോ എല്ലാ ഭക്ഷണും
ആഹ് ഫുഡ്ക്കെ ഇണ്ടാക്കാനായിട്ട് ഇഷ്ടമാണ്
ഉം
പിന്നെ എളളുണ്ടണ്ടാക്കോ ന്ന്
എള്ളുണ്ടേ
ഉം എള്ളോണ്ട്
ആ നമ്മള് ചത്കാ
ഉം ഉം
ഇവിടെ അതെ പോലെ നമ്മള് ഇത് ഇണ്ടാക്കല്ലോ ഉം കടല മുട്ടായി കടലട്ട്ങ്ങാണ്ട് കടല മുട്ടായില്ലേ കടലട്ട്ങ്ങാണ്ട് നമ്മള് ശർക്കരാർ ന്ന്ങ്ങാണ്ട് പരിത്തി ഉരുട്ടി യൊക്കണ്ടാക്കൂലേ
ആഹ് മറ്റേ നീലക്കടല
ആഹ് നിലകടല ആന്നെ
ആഹ് ആഹ് ആഹ് ആഹ്
ആഹ് അതിനോട് അയിനോ എള്ളുണ്ട എള്ളുണ്ട ഞാണ്ടാക്കി എള്ളുണ്ട കൊഴപൊന്നുല്യ നമ്മള് വറുത്ങ്ങാണ്ട് അയിക്കാണ്ട്ടല്ലേ
ആഹ് ഉവ്വ വ്വവാ അരിപ്പൊടി അരി അരി അരി വറുത്ത കൂട്ടും വറുത്ത് വറുത്ത് പൊടിച്ചിട്ട് അത് കൂട്ടും. കപ്പലേണ്ടി വറുത്ത് ഇപ്പ ഈ പറഞ്ഞ കപ്പലണ്ടി വറുത്ത് പൊടിച്ചു കൂട്ടും അങ്ങനെ നെട്ട്സ്
അതെല്ലാ എള്ള് എള്ള് കൂട്ടുലേ
എള് വറുത്ത് പൊടിക്കും. മിക്സിയിലൊന്ന് ചെറുങ്ങനെ ഒന്ന അടിക്കും.
ആഹ് ങ്ങൾ പറഞ്ഞയ് നമ്മളന്തയി ക്കാരം എന്തപ്പയ്ന് പറയ
തേങ്ങ വറുത്തു കൂട്ടും.
ആഹ് അത് നമ്മളെ പിന്തതിലൊക്കെ തിന്നണത് നല്ലതാണ്. മയക്കാലത്തൊക്കെ
ആഹ് അതന്നെ ഈ സമയത്തൊക്കെ നല്ലതണം ആഹ് അതെന്നെ അതെന്നെ ആഹ് ആ ഈ സമയത്ത് കഴിക്കാൻ പറ്റിയ പലഹാരങ്ങളൊക്കെ നമ്മ ചായക്കൊക്കെ വൈകിട്ട് കുട്ടികൾക്കൊക്കെ നല്ലതാണ്.
ന്നാ ഓക്കെട്ടോ
ആഹ് ആഹ് ആഹ് എന്നാൽ ഓക്കെ ഓക്കെ